ഹലോ ഹലോ ഹലോ
ഹലോ കേൾക്കണില്ലേ
ആ ഹലോ നമസ്കാരം
നമസ്കാരം എന്തൊക്കെ വർത്താനം
സുഖായിട്ട് പോണു ഏന് എന്താ ഫ്രീ ആയിട്ട് ഇരിക്കു ആണ് അപ്പ ഞാൻ ഇങ്ങനെ വിളിക്കാരരിച്ചു
അത് ശരി
ആ ഉച്ച വ ആ ഉച്ചഭക്ഷൻ ക്കായി മക്കളൊക്കെ സ്കൂളില് പോയതായതോണ്ട് ഫ്രീ ആണിപ്പൊ സ്കൂളുണ്ട്
ഏ അത് ശരി എന്ന വിടേന്നു ഇല്ല
ആഹ് ശരി ഗവൺ ആഹ് മറ്റേ ഗവൺ ഇതിന്റെ സ്കൂളായതോണ്ടെ
ഉം നല്ല തൊഴ്‌വനെടുത്തതാ ആഹ് അത് ശരി
മ് പിന്നെ എന്തൊക്കെ ആഹ് വെറുതെ ഇര്ക്ക
ഒച്ചതൊക്കെ എന്താ ഫുഡ് ഇണ്ടാക്കി
ഞാനേ സാധാ ചോറും മീൻ കറീം ഉപ്പേരി ഒണ്ടാക്കി
ആഹ്
നീക്കവടങ്ങ്
ഞങ്ങക്ക്ന്ന് എറച്ചിയാണ് ഇറച്ചിക്കറി ഇണ്ട് പിന്നെ വഴുതന ഉപ്പേരി ഉണ്ട് ചോറ്
കല്യാണം കഴിഞ്ഞതാണാ
ആഹ്
ആഹ് അപ്പൊ മക്കളൊന്ന് ആഹ ശരി ആ ഇങ്കും കല്യാണം കഴിഞ്ഞ തന്നെ ഇവിടെ ഭർത്താവിന ഇവിടെ നാട്ടിൽ തന്നെയാണ് ജോലി
ആഹ
ഉ ആ ഇല്ല ഞാനൊന്നും ചെയ്യണില്ല ഫ്രീ ആയിട്ട് വെറുതെ വീട്ടിലിരിക്ക
ആഹ കുട്ടികളൊക്കെ എത്രല്ല
കുട്ടികള് ഒ ഒരാള് അഞ്ചാം ക്ലാസ്സിലോ ഒരാള് ഒന്നാം ക്ലാസ്സിലോ
ആഹ അത് ശരി
ഉം പിന്നെ എന്തൊക്കെയ യാത്രകളൊക്കെ പോവാറുണ്ടോ
ആ യാത്രകള് പോവാറുണ്ട് ഇപ്പ ലാസ്റ്റ് പോയത് എന്താ പറയാ വയനാട്ായിരുന്നു
ആഹ ഞാന് വെക്കേഷനിൽ ഊട്ടിയിലാണ് പോയത്
ട്ടിയ
ഉ ഞാന്
എല്ലാരും കൂടെ അതോ നിങ്ങള് മാത്രോ
ആ ഞങ്ങള് ആ ഞാന് ഹസ്ബൻഡ് ഞാനും ഭർത്താവും മ ക്കളും മ്
ആ ശരി
പിന്നെ
ഭർത്താവ് വന്നിട്ട് വരുവോ ഭക്ഷണം കഴിക്കാ വരോ
ഇല്ലല്ലാ ഭർത്താവ് വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് വരു
ആ ആ ആ ശരി കുട്ടികൾക്ക്ന്ന് വൈകുന്നേരം വരെ ഉണ്ടാകുംമായിരിക്കു ല്ലേ ക്ലാസ്
ആ ആ
അപ്പൊ വന്നാല എന്താ കഴിക്ക ചോറോ അതോ വേറെ എന്തേലും ബേക്കറി
ആ എന്തെങ്കിലും ഉ ഞാൻ പലഹാരങ്ങ എന്തെങ്കിലും ഇ ണ്ടാക്കും.
ആഹ ആ ശരി മധുരാഷ്ട അതോ എരിവോ
രണ്ടും ഉണ്ടാക്കാറുണ്ട്. രണ്ടും താല്പര്യ എന്തെങ്കിലുമൊക്കെ ഇ ണ്ടാക്കണം.
ആഹ അതാണല്ലേ അത് ഇവിടെ അങ്ങനെ തന്നെയാ ഇറങ്ങി വരുമ്പോ തന്നെ അതാ ന്നി ൻക് എന്താ ഇണ്ടാക്കിയ ന്നാ ചോയ്ക്ക പോകാൻ ഭയങ്കര മടിയാ ന്നട്ട് പിന്നെ പോകാൻ വേണ്ടീട്ട് ഒരുക്കുമ്പോ തന്നെ അപ്പൊ തന്നെ പറിം ന്നാ ഞാൻ വരുമ്പ ങ്കെതെങ്കിലും ഇണ്ടാക്കി യച്ചോണ്ടി റിം
ഉം ഉം ഉം ഉം ആ ഞ മൂടു പോല ണ്ടാവും. ചെല ദിവസം ഞാൻ ഇണ്ടാക്കൂലട്ടാ. ചെല ദിവസം അങ്ങനെ കൊയ്പ്പല്യഇല്യ ർ ഞ്ഞ മാതിരി
ആഹ ആ ശരി അപ്പൊ വീട്ടില് ആരക്കെ ഉമ്മിം
ആ ഉമ്മിപ്പ ഏ ഭർത്താവ് ഒരു മോന ഉള്ളു രണ്ട് പെൺകുട്ടികളാണ്. അപ്പൊന്റെ വീട്ടിലേക്കൊന്നും പോലില്ല
നാത്തുമ്മാര് വരുമ്പോള ആയിരിക്കും പോവല്ലേ
നാത്തൂമാര് ഇതുപോലെ തന്നെ അവിടെ ഒരാള് ഒറ്റക്ക് താമസിക്കാണ് ഒരാള് ഇതുപോലെ ഒരു മോനുള്ളൂ
ഉം ആ ശരി അപ്പൊ പോക്ക് കൊ റവായിരിക്കോ എടുത്തന്നെയാണോ അന്റെ വീട് ഹസ്ബന്റിന്റെ വീടും എട്ത്താണോ
ആ നാല് നാല് ഇത് കഴിഞ്ഞിട്ടാ
ആ
ആ ഒരു ബസ് കേറിയാ മതി.
മതില്ലേ ആഹ ശരി അപ്പൊ പോയി പോരാനക്കെ സുഖാല്ലെ.
ആഹ് പോയിപ്പോരാ പക്ഷേ ഈ കുട്ട്യാളായിട്ട് പോകുമ്പോളേ
അ ആ
ഇപ്പോ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാ ഇതായിട്ടും പോവും വാണം അതെ മദ്രസ് ആണ് പ്രശ്നം സ്കൂള് പോവാ
ആഅ ശരി
അ പിന്നെ ന്താ ആഹ കേൾക്കണ്ട് യാത്ര വയനാടെ എങ്ങനെ ണ്ടായിരുന്നു
വയനാട് അടിപൊളിയണേ ഞങ്ങള് എന്താ പറയാ ഇക്കാന്റെ ചെങ്ങായിമാരൊപ്പ അങ്ങനെ പോയതണ ഓലെ ഭാര്യമാരുണ്ടായിന്
ആഹ ആഹ ആഹ ഉം
ടുത്തു ഒരീസ അവ്ടെ നിന്നാണ്ട്
ആഹ റിസോർട്ട് അത് അങ്ങനെ എടുക്കുമ്പോ നല്ല തല്ലേ അങ്ങനെ വീട് പോലെ ആ വീട് പോലെ എടുക്കുമ്പോ നമുക്ക് ഒരു ജോലില്ലാതെ വെറുതെ ഇരിക്കും ചെയ്യാം ആഹ ഉണ്ടാക്കണ്ട
കിട്ടോ അല്ലെ നമ്മൾ പുറത്തൊന്ന് വാങ്ങിക്ക അന്നൊരു ദിവസം നമ്മള് ഫുള്ള് ടൈമോ വെറുതെരിക്ക
ആ അതെ ഞ ഞങ്ങള അതേപോലെ മറ്റേ എവിടെണ്ടല്ലോ എന്താ ഞങ്ങളവിടെങ്ങനെ ഉല് കുറച്ചായിപ്പോ അങ്ങനെരു ആഹ അതെ അവിടെ തന്നെ ആഹ അങ്ങനെ വീട് പോോലെ കൊറെേ ഉണ്ടല്ലോ
ആ അവിടെണ്ട്
ആഹ അപ്പൊ അങ്ങനെ പോുന്ന ഒന്ന ആലചക്കുമ്പോം ഈ യാത്രകൾ ഇങ്ങനെ ചെയ്യ ചീനകാട്ടി അങ്ങനെ പോയി നൽക്കുമ്പോഴാണ് ഒന്നുകൂടിയ കുടുംബക്കാരായിട്ട ഒന്നുകൂടി അതെ ഒന്ന നമ്മ ഓലറ്റ ഒന്നും കൂടി അടു
മറ്റേത് പറയുമ്പളേ നമ്മളിപ്പോ എവിടെയെങ്കിലൊക്കെ ഒന്ന് കൂടുമ്പോ അവിടെ പണികൾ അയക്കാരോ
ഉ അതും പിന്നെ വേറെള്ള ദൂരെ യാത്ര മാത്രമാവുമ്പോ നമ്മള് ഒരു വാഹനത്തിലും അവര് വേറെ വാഹനത്തിലും വ യാത്രകൾ മാത്രം നമ്മള് കൂടുതൽ സംസാരിക്കാനൊന്നും ടൈമില്ല പിന്നെ എന്തൊക്കെ
പിന്നെന്താ മറ്റത്ങ്ങനെ ഒ്പളേ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പണികളും ഉണ്ടാവല്ലോ അപ്പൊ അതൊരു വീട്ടിലൊക്കെ ആകുന്ന നമുക്ക അവിടെ ഉച്ചക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം അങ്ങനെ രോസോ അലികളൊക്കെ ഇ അതൊന്നും ഇല്ലല്ലോ ഭക്ഷണൊക്കെ മുന്നക്ക എത്തുമ്പോ എല്ലാരും കളികളും ചിരിയും തമാശ
അതെ കൂതൽ ടൈമ ഒ സമയം അവരോടൊപ്പം ചെലവഴിക്കാം ഉം ഉം പിന്നെ ആരാ വേറെ ബന്ധുക്കൾ ആരൊക്കെ ഉണ്ടോ വീട്ട ൽ
വീട്ടില് ഉമ്മിപ്പുണ്ട് പിന്നെ ഇപ്പപ്പുണ്ട് പിന്നെ ഇക്കാന്റെ അനിയനും പെണ്ണുങ്ങളും ഉണ്ടായിനി ഓല് ഗൾഫ് പോയി ഓളിപ്പ പോയി ഓനാദ്യ എവിടേനി ഓളിപ്പ മിനിയാന്ന് പോയി ഇപ്പൊ ഞങ്ങളന്നെയൊള്ളു
അപ്പൊ ഒറ്റ വീടാവൂലേ
അല്ല ഒറ്റ വീടല്ല കൂട്ടുകുടുംബം തന്നെയാണ് ഞങ്ങക്ക അ് ഞങ്ങളാണ് വീടെടുത്ത് പോണ്ടിയത് ഞങ്ങക്കിതുവരെ ഒന്നും ആയീല്ല ഒക്കെ ശരിയാണം സ്ഥലെടുത്ത് വീടൊക്കെടുത്തിട്ട് വേണം
ആഹ് ആഹ്
നിങ്ങൾത് സ്വന്തം വീടാ
ഞാമ്പറഞ്ഞില്ലേ ഒരു ഒറ്റ മോനൊള്ളൂ അതെയതെ
അതുകൊണ്ട് വീടിന്റ കാര്യങ്ങളൊന്നോക്കണ്ടല്ലേ ഇപ്പത്തക്കാ ലത്തക്കൊരു ഒരു സ്ഥലെട്ത്താണ്ട് വീടെടുക്കാന്ന് പറയ്ണതേ
ഓ അതാണ് ടാസ്ക് അതെ അത് വയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ
ബുദ്ധിമുട്ടാണ് ഉം സ്ഥലത്തിനൊക്കെ നല്ല വെലെണ്ട് അല്ലെങ്കി പിന്നെയമ്മളെടുത്ത് വെച്ച വീട് അങ്ങനെയൊക്കെ കിട്ടണം എന്ത് സാധനങ്ങൾ ട വെലയും സ്ഥലത്തിനന്നെ ഞങ്ങളൊരു സ്ഥലം നോക്കിയപ്പൊ ആ സ്ഥലത്തിന് രണ്ടര ലക്ഷൊക്കെ പറയണ്ട് പറയുമ്പോ ലോ റോഡ് വക്കോ കാര്യങ്ങളോ ഒന്നു അല്ല കൊറച്ച് ഉള്ളോട്ടാ
ആഹ്
എന്നിട്ടന്നെ രണ്ടര ലക്ഷൊക്കേ പറയ്ണേ
ആഹ് ശരി ഔ
അപ്പൊ പിന്നിങ്ങനെ നിക്ക്ഏണ് ആഹ് സെന്റിന് സെന്റിന് അതെ പത്ത് സെൻ്റായിട്ടേ കൊടുക്കുവൊള്ളൂ പകുതി കൊടുക്കൂല്ല അറഞ്ഞ് അപ്പൊ സ്ഥലത്തിനന്നെ എത്ര വാണോ
അതെ അപ്പോ ആരോ വേറെ പോയതാരാ അനിയനാണോ പോയത്
വേറെ പോയിട്ടില്ലാ ഓ അനിയനും പെണ്ണുങ്ങളും ഗൾഫ്
ആഹ് ഗൾഫില് ഓക്കെ അപ്പൊ അവർക്ക് വീട് വേണ്ടാ
വീട് ആഹ് ഓളിപ്പ പോയിട്ടൊള്ളൂ ഓള് മൂന്ന് മാസത്തിന് പോയതാ
ഏഹ്
ഓര കല്യാണ കഴിഞ്ഞിട്ടൊരു വർഷായിട്ടൊള്ളൂ അപ്പൊ ഓൻവടെ ആകെ മൂന്ന് മാസെ കല്യാണം കഴിഞ്ഞിട്ടൊള്ളേനി പിന്നെ ഓൻ ഗൾഫ് പോയി അപ്പുപ്പോളങ്ങനെ കൊണ്ടോയത് ആ ഓള് ഡിഗ്രി കഴിഞ്ഞതാപ്പോ അപ്പൊ ഇപ്പോ ഓളതൊക്ക കഴിഞ്ഞിങ്ങനെ ഒഴിഞ്ഞിരുന്നപ്പളെ വേറെ എന്തിനേലും ചേര്ണേന്റ മുന്നേ പോയി പോരാറഞ്ഞാണ്ടങ്ങനെ പോയത്
ആഹ് ആഹ് ആഹ് ആ അപ്പൊ കുട്ടികളൊന്നുല്ല
കുട്ടികളൊന്നുവില്ല ഓല്ക്ക് കുട്ടികളൊക്കാവുമ്പോത്തിന് ഞങ്ങ്ക്കക്കൊരു വീടാക്കണംന്നൊക്കെ വിചാരിക്ക്ണ്ട് ഇൻ
അതേ അപ് അപ്പോത്തിനൊക്കൊരു വീട് ആയാല് വയങ്കര സന്തോഷല്ലേ
അതാണ് മറ്റത് കുട്ടികളങ്ങട്ടു ഇങ്ങട്ടു ഒക്കേ തല കുട്ടികളാവുമ്മെങ്ങനേയാലും ഓരങ്ങട്ടുങ്ങട്ടു ട്ടും പറഞ്ഞെന്തെങ്കീലും പ്രശ്നണ്ടാവും അത് പിന്നെയമ്മള് രക്ഷിതാക്കക്കെടേല് ഇത് ആവൺ ഇണ്ടല്ലോ അപ്പോത്തിനൊക്കൊരു വീടൊക്ക മാറിപ്പോയാല് ഇപ്പോ ഉള്ളാ ബന്ധെപ്പഴുണ്ടാവും
ത്താവിനെന്താണ് ജോലി
എന്റെ ഭർത്താവ് നാട്ടിത്തന്നെ ലൈറ്റാൻ സൗണ്ട്ല
ആഹ് അയ്ശരി അപ്പം വാ ആഹ് ആഹ് ആഹ് ശ സ് േ അങ്ങനത്തെ ഇതല്ലേ പരിപാടികൾ ആഹ ജോലിയൊക്കെല്ലേ
ആഹ ഇണ്ട് ഇന്ന് പോയിണ്ട്
ആ ആഹ അ അത് ഇവിടെ എന്താ ഈ ഉ ജോ നാട്ടിൽ തന്നെയാണ് ആള്
ആഹ
കൂലിപ്പണിക്ക് ആഹ അങ്ങനെ പോവാ ഉം കൊഴപ്പമില്ല അങ്ങനെ പോകണ സന്തോഷം വീടൊന്നും വേണ്ട അപ്പം നമ്മള് ചെലവുകൾ മാത്രം നോക്കിയാ മതി പിന്നെ നടെ കൃഷി ഉണ്ട് കൃഷിുടെ മുമ്പടെ ഒപ്പ കൃഷി ചെയ്യും അപ്പൊങ്ങനക്ക്
പച്ചക്കറികളൊക്കെ ഉണ്ടാവ
ആഹ അവച്ചകറികളൊക്കെ ഉണ്ട്
അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ളല്ലേ നല്ല സാധനങ്ങള്ൾ കിട്ടുവല്ലോ
ആഹ നല്ല സാധനങ്ങളും കട്ട ആഹ് ഇല്ല ഇല്ല ഇല്ല പയറ് ചിരങ്ങ
ആഹ എല്ലയോവ അങ്ങന ഇളവൊക്കെ അവിടെ തന്നെ ഉണ്ടാവൂല്ലേ പുറത്തന്നും വാങ്ങേണ്ടി വരല്ലല്ലോ
ആണതെ
ഉമ്മിപ്പൊക്കെ പ്രായമായയാൾക്കാരാ
അ ഉമ്മ ഇപ്പം അത്യാ ഓലും ഓലന്നെയാണ് ഞാൻ വീട്ടില് കാര്യങ്ങ ഓല പുൊറത്ത കാര്യങ്ങ െ നോക്കും അപ്പം അല്ലേ കൊഴപ്പില്ല കിടക്കന്നല്ല ആ ശരി ശരി ശരി
ആ
ആ ആ ഓക്കെ ഓക്കെ